ഹലോ?
ഹലോ?
കേൾക്ക്ണില്ലേ?
ആഹ് ഇണ്ട് ഇണ്ട് ണ്ട് കേൾക്ക്ണ്ട്
ഉം എന്താ പരിപാടി നട്ട് ആഹ് കേൾക്ണ്ട് എന്താപരിപാടിഒയിക്ക
ഉച്ചക്ക് ഇതാ കറിയൊക്കെ ഇണ്ടാക്കാല്ലെ ശ്രമത്തിലാണ്
എല്ലാരും അതന്നെല്ലേ
ആഹ് കുട്ട്യാള് സ്കൂള് പോയപ്പോഴെ
ആഹ് ഇൻ്റതും തന്നെ മോള് സ്കൂൾ പോയി മോന് ഇവിടെ ഇണ്ട് ചെറുത് ഇണ്ടോന്ന്
ആഹ് അത് ശരി അപ്പൊ വെള്ളരി
ചോറ് ചോറൊക്കെ പിന്നെ മോൾക്ക് കൊണ്ടാൻ വാണ്ടി പോവാപ്പനെ ആയി ആക്കി ഇപ്പൊ മീനി വെള്ളത്തിലിട്ട് വെച്ചിനു അപ്പൊ മീൻ നന്നാക്കി മസാല കൂട്ടി വെച്ച് മീന് ഞാന് പിന്നെ എന്ത് ചെയ്യ ഇല്ല മീന് ഞാൻ ഇന്ന് വന്നിട്ടില്ല ഞാൻ എന്താ ചെയീല് ച്ച് കഴിഞ്ഞാല് വരുന സമയ ത്ത് കൊറച്ചധികം വാങ്ങിക്കും ന്നട്ട് സ്റ്റോർ യ്ത് വെക്കും. ഞാനും മോളും മോനും മാത്ര ഒള്ളൂ വീട്ടിൽ. ല്ലേ അപ്പൊ പിന്നെ കൊറ ആവശ്യല്ലല്ലോ നമ്മക്ക് അപ്പോ ബോക്സിലാക്കി ട്ട് വെള്ള ഒഴിച്ചിങ്ങാണ്ട് ഫ്രീസറിൽ വെച്ചങ്ങാണ്ട് ഐസാക്കി വെക്കും എന്ന നമുക്ക് ഒരു മാസം. ക്കെ വരെക്കെ ഉപയോഗിക്ക ഒരു ചോയ വ്യത്യാസൊ കാര്യങ്ങളോ ഒന്നും ഉണ്ടാല്ല.
ഒരു മാസൊക്കെ ഉപയോഗിക്കുല്ലേ
അപ്പൊ ഉം ഒരു മാസൊക്കെ ഉപയോഗിക്കും ഞാന് ഇവിടാ ഹസ്ബൻഡ് നാട്ടിൽ ഇല്ലാത്തൊണ്ട് നമക്ക് പൊറത്ത് പോയി മേടിക്കല് ബുദ്ധിമുട്ടാണ്. അപ്പം ഇതിലെ വരുന്ന മീൻ കാരെ അടുത് ഈ ചെറിയ ചെറിയ മീനുകളെണ്ടാവൊള്ളൂ. എന്തെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റം അപ്പൊ മോൾക്ക് ചെലപ്പോ അതൊന്നും പറ്റില്ല അപ്പൊ ഞാനെ എന്ത് ചെയ്യും പൊ ത്ത് പോണ സമയത്ത് അങ്ങാടിന്ന് കൊറച്ച് കൊണ്ടന്നിട്ട് അങ്ങട്ട് എന്നത്തെ പോലെ ഫീസ് ആക്കി വെക്കും കൊറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ട് അപ്പൊ പിന്നെ മീൻ ഇല്ലാത്ത സമയത്ത് നമുക്ക് മീൻ കിട്ടും.
അപ്പൊ സുഖായിലേ
ട്രോളിംഗ ആയിട്ട് ഇഞ്ഞിപ്പോ വരുന്ന മീനൊളൊക്കെ കണക്കാകരം ഒക്കെ പൊടി ചേർത്തതും ഉണ്ടാക്കിയതും ഒക്കെ ആക്കാരം
അതെ അതെ ഹസ്ബൻഡ് എവിടെയാണ് ഹസ്ബൻറ് എവിടേണ് ആഹ് അത് ശരി
ഖത്തറിലാണ്റിയെ
ആഹ് അവിടോന്നും യുദ്ധത്തിന്റെ പ്രശ്നം ഒന്നും ഇല്ലൊലലേ
ഓ ഉണ്ടേ നല്ല പ്രശ്നംഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ആയിരുന്നു ആ സമയത്തൊക്കെ
അതെ
ഞങ്ങളി ഉം ങ്ങളിപ്പ നാട്ടിലെത്തിട്ടേ ഒള്ളു. അപ്പൊ ആഹ് ഒന്നര രണ്ടു മാസം ത്തിടുത്ത ഞങ്ങൾ നാട്ടിലെത്തിയിട്ടൊള്ളു നോമ്പിന്റെ സമയം ആ സമയത്തൊക്കെ നല്ല പ്രശ്നായിരുന്നു.
ആഹ് അത് ശരി യൊ പൊറത്തിറങ്ങാൻ പറ്റ്ണ്ടാവോ?
ആഹ് പൊറത്ത്ച്ച് കഴിഞ്ഞാല് നമുക്ക് വാണിംഗ് മെസ്സേജ് വരും. പിന്നെ ഇങ്ങനെ ഇതിന്റെ സമയയിക്കഴിഞ്ഞാല് പിന്നെ ആഹ് നമ്മളെ അതിർത്തിക്ക് ഇത് വന്ന മിസൈൽ വന്ന് കഴിഞ്ഞ അപ്പ എല്ലാര ഫോണും അലാറ അടിക്കും. അപ്പൊ നമ്മളോട് ഉള്ളില് പോയിരിക്കാൻ വേണ്ടീട്ടിള്ള പണിയുന്ന ആൾക്കാരും ആ മെസ്സേജ് വന്നൊരു രണ്ട്, മൂന്ന് മിനിറ്റ് ആകുമ്പോക്കിനു പൊട്ടാൻ തൊടങ്ങും പക്ഷെ ഒക്കെ ആകാശത്ത് വെച്ചിട്ടന്നെ ആഹ് പൊറത്ത് പക്ഷേ പ്രശ്നൊന്നുല്ല്യാ ആഹ് ആഹ്
ആ സമയത്ത് നമ്മള് പൊറത്താണെങ്കിലോ
പൊറത്താണെങ്കി നമ്മള് ഉള്ളില് കേറി രുന്നാ മതി വീട്ടിന്റെ ഉള്ളില് കേറി നിന്നാ പക്ഷേ അത് പ പ്ര പ്രശ്നായിട്ട് എന്തല്ലോക്കെ ചെയ്യല് അവിടുന്ന് മിസൈല് വരുമ്പോ ഇവിട്ന്ന് മിസൈലേറ്റിഅത് ആകാശത്ത് വച്ചിട്ട് തന്നെത് കൂട്ടിയിടിപ്പിച്ചിട്ട് അത് നിർവീര്യാക്കി ങ്ങാട് കളയും പക്ഷെ ചെല കേസില് കൊറച്ച് സമയത്ത് എന്താ ഈ ഫുള്ള് ആകാശത്തന്നെ കത്തി നശിക്കാതെ ചെൽ ചെലത് നെ താഴ്ത്ത്ക്ക് ചാടും ഈ താഴ്ത്തക്ക് ചാടുമ്പഴാണ് നമുക്ക് ഇത് അപകടം ഇണ്ടാവുക അപ്പൊ ഇത് അപകടം മീത് ഇത് മേന്ന് റൂമിന്റെ ഉള്ളിലാണുമ്പോ ഞമ്മക്ക് അത്ര പ്രശ്നുല്ലല്ല അപ്പൊത് അതിന് വേണ്ടി ക്കത് ഇത് ഉള്ളില് പോയിട്ട് കേറി എടുക്കാൻ വേണ്ടിട്ട് മെസ്സേജ് വെരുന്നത് നമ്മള് മലയാളികള് നേരെ തിരിച്ചാ അവിടുന്ന് ഈ മെസ്സേജ് വരുമ്പോ നേരെ പുറത്ത്ക്ക് ചാടി ങ്ങള് മേപ്പട്ട് നോക്കുന്നണ്ട് എന്തക്ക ആ ആകുന്നു എന്നുള്ളത്
അതെന്നെ
പക്ഷെ പേടിയാരുന്നു പിന്ന അതൊരു രസായി മാറി നമ്മളെ പൂരത്തിന് വടക്ക് വെടി ക്കെട്ട് വെരുന്ന പോലെ ആർക്കൊന്നും പറ്റി സംഭവിക്കണില്ല്യല്ലോ ആർക്കും ചേ മേൽക്കൊന്നും സംഭവിക്കില്ലല്ലോ ഇതുങ്ങനെ കാണന്നല്ലാണ്ടേ
ഏഹ് നമ്മള് കാണല് കേൾക്കല്ണ്ട് ശബ്ദം
കേൾക്കേല്ല കാണന്നെ ചെയ്യും ഞാന് വീഡിയോസൊക്കെ എടുത്തവച്ചു പിന്നെ ഞാൻ ഡിലീറ്റെയ്ത് പിന്നെ നമുക്ക് പിന്നെ പിന്നെ നമ്മള് പൊ പൊറത്തെറങ്ങണ സമയത്ത് പിന്നെ വല്ല പോലീസ് വന്ന് നമ്മളെ ഫോണ് ചെക്ക് ചെയ്ത് നോക്കുകാണ് ഗാലറി ആരെങ്കിലും വീഡിയോ എടുത്തിട്ടുണ്ടോ ഷെയറെ യ്തിട്ടുണ്ടോന്നൊക്കെള്ളത് അപ്പൊ പിന്നെ ഞങ്ങളൊക്കെ വേഗം ഡിലീറ്റെയ്തു
ആഹ് അത് ശരി
ത്തെപോലെ ചെറിയൊരു പ്രശ്നുണ്ടാകുംപേക്ക് അത് മീഡിയ വന്നുങ്ങാണ്ട ആളിച്ച് കത്തിക്കുക അങ്ങത്തെ പരിപാടി ഒന്നവടെ പറ്റു റ്റൂല്ല അങ്ങനെ എത്ര പ്രശ് നുണ്ടായിട്ട് പോലും അവരുടെ കാര്യങ്ങളൊന്നും അങ്ങനെ പൊറത്ത്ക്ക് അറിയൂല്ല
ആഹ് അത് ശരി
നമ്മളവിടെത്തന്നെ ജീവിക്കാണെങ്കി പോലും എന്താണ് ഇവരുടെ ആഹ്
ഇമ്മളവിടെ എന്ത് ചെറിയ സംഭവം വന്നാലു അപ്പൊ
ആഹ് അവിടെ ചെറിയൊരു ബോംബ് പൊട്ടി അവിടെ നിക്കണ ഞങ്ങക്കാരിക്കും പ്രശ് ന്നുല്ല പക്ഷെ ഇവിടുത്തെ ന്യൂസത്തെ വാർത്തകള് കണ്ടിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വരെ തല പെരിക്കലാ അവിടെ ഇരിന്നിട്ട് അവിട പൊട്ടി ഇവിട പൊട്ടി അവിട അങ്ങനെയായി ഇവിടെ ഇങ്ങനെയായി അതുംകേട്ട് ഇവിടന്ന് വീട്ട്ന്ന് ഉമ്മയും യും വിളിച്ച് കരച്ചിലും പറിച്ചിലും ജോറായി എന്താ പറ്റീക്കണേ എന്താണ് അവിടക്ക കാണണ്ണ്ട്ഇവിടെ കത്തണത് കാണണ്ണ്ട് എന്താണ് എന്താണ് സ് ഇവടെ അവ ഇന്ന് യാതോരു സമാധാനം നാട്ടിലുള്ളോർക്കില്ല അവിട നിക്കണ ഞങ്ങക്കൊരു പ്രശ്നോംല്ല
അതാണേയ് എന്താല്ലേ ദൈവമേ കേട്ടിട്ട് പേടിയാവുട്ടോ
പക്ഷെ മേത്തക്കൊന്നും നമുക്ക് എന്തല്ലാ ആർക്കെങ്കിലും ആളപായത്തിന് പ്രശ്നട്ട് അങ്ങനെ എന്തെിലൊക്കെ ഇണ്ടെങ്കി നമ്മക്ക് ഒരു ടെൻഷനിണ്ടാവും എന്താണ് പിന്നെ പിന്നെ ഇനി എന്തേങ്കിലും പറ്റിയോ ന്നുള്ളത് ഒരു ഇത്തവണ നന്നായിട്ട് പേടിച്ചു നമ്മളെ റൂമിന്റെ അടുത്തന്നെണ്ട് അമേരിക്കേന്റെ എംബസി സിട്ടോ അപ്പൊ
ആഹ്
അപ്പോ അമേരിക്കെന്റെ എംബസിണ്ട് അപ്പോ ഏഹ് അപ്പൊ ഞങ്ങള് അന്ന് രാത്രി ഇണ്ട് മെസ്സേജ് വെരണ് ആ മെസ്സേജ് ഇണ്ട് വെര്ണ് രാത്രി
ഏഹ്
ആഹ് പിന്നെ മെസ്സേജ് വന്നു ഒര് പിന്നെ ഹലോ ഒരു മിനിറ്റേ ആഹ് പേര് പറഞ്ഞോളൂ രാത്രി ഇണ്ട് മെസ്സേജ് വരണ് പിന്നെ ഞങ്ങക്ക് പിന്നെ ഏഹ് മെസ്സേജ് വന്നിട്ടില്ല രാത്രി ഇന്റൊര് ഫ്രണ്ട് വിളിക്കണ്.
ആഹ്
പിന്നെ എന്നിട്ട് പറഞ്ഞു നമ്മടെ അവിടെ അടുത്തൊരിതിണ്ട് പിന്നെ എംബസി ഇണ്ട്. ആ എംബസി നശിപ്പിക്കാൻ വേണ്ടീ ട്ടൊര് ഇത് ആഹ് ബെ ഇവിട് മിസൈല് വിട്ണെണ്ട് പറഞ്ഞു. അപ്പോ നമ്മള റൂമിന്റെ അവിടു ന്ന് ഏകദേശം നോക്കിയാല് കാണും അയ്ന്റെ ബാക്കിയൊക്കെ അത്ര അടുത്താണ്. അപ്പൊ നമുക്ക് ശെ ഭയങ്കര ടെൻഷന് ഇനിയിപ്പോ രാത്രി ഒരു മണിക്കാണ് വിളിച്ചത് പക്ഷെ എന്നിട്ട് തൊട്ടടുത്തുള്ള ആളുകളേക്കെ ഒഴിപ്പി‌ക്കിണിണ്ട് പറഞ്ഞു പിന്നേ തൊട്ടേ തൊട്ടേ റൂമിലാളുകള് പിന്നെ പക്ഷെ നമ്മുക്കങ്ങനെ ഒരു ഇൻഫർമേഷനോ നമ്മളാരും ഒഴിപ്പിക്കാൻ വരേ ഒന്നും ചെയ്യണില്ല അപ്പ ഭയങ്കര ടെൻഷന അപ്പൊ കാക്കൂന്റെ ഫ്രണ്ട് ഇണ്ടായിരുന്ന് അവടടുത്ത് ഓൽക്ക് വിളിച്ചോ‌ ക്കി പിന്നെ ഇങ്ങളെ ഒലി ഒഴിപ്പിക്കണണ്ടോച്ചപ്പൊ ഓലെ ഒഴിപ്പിക്കണെണ്ട് പറഞ്ഞു പിനെന്നീ ന ഈ നട്ടപ്പാതിര നമുക്കീ നട്ടപ്പാതിരാക്ക് ഒരു മണിക്ക് കുട്ടികളെയും വാരി എവിടക്കാ ഞമുക്ക് നം നാട്ടിലാകുമ്പോ നമ്മടെ റിലേറ്റീവ്സിണ്ടാവും. എവിടെങ്കിലും വീടുകളെണ്ടാവും ഈ ഭാഗത്തല്ലെങ്കി നമുക്ക് ഏഹ് എന്തെങ്കിലൊര് പ്ര ദുരന്തങ്ങളോ കാര്യങ്ങളോ വരുമ്പൊ നമുക്കെങ്ങ ട്ടേലും മാറാൻല്ല ദുരിതാശ്വാസ ക്യാമ്പളോ അങ്ങനെ എന്തെങ്കിലൊക്കെ ഇണ്ടാവും ആഹ് ന്നവിട്ക്കുമ്മ അവിടുന്ന് നമ്മള് എങ്ങട്ടാ പോവാ ഒര് അന്തല്ലാതിങ്ങനെ കുട്ടികളെയും പിടിച്ചിങ്ങനെ ഇരുന്നു രണ്ടണ്ണോം ഇങ്ങനെ ഇരുന്നു പിന്നെ ഇത് വരുന്ന സൗണ്ട് കേൾക്കും ഇവിടൊള്ള അങ്ങനെ അങ്ങട്ടും ഇങ്ങട്ടും ഇങ്ങനെ പോവന്നേ ഇതിന്റെ സൗണ്ട് ഞങ്ങള് പൊറത്തിക്കന്നെ ഇറങ്ങയില്ല അപ്പറത്ത റൂമ്മാര് അപ്പറത്ത് ഞങ്ങള് ആരും ഒറങ്ങിയില്ല മൂ രണ്ട് മൂന്ന് റൂം ആൾക്കാരിണ്ട് ഞങ്ങള് ഞങ്ങളവിടങ്ങനെ കുത്തിരുന്നു പിന്നാ അങ്ങനെ ആ സമയം മൂന്ന് മണിക്കാണ് ഇത് പൊട്ടൂന്ന് പറഞ്ഞത് ആ സമയാവുമ്പൊ നമു‌ക്കിങ്ങനെ നെഞ്ചിടിപ്പ് കൂടി കൂടി കൂടി ഇങ്ങനെ വര്കല്ലേ ഒര് ചെറിയ മിസൈലൊ കാര്യങ്ങളാ വരുമ്പഴേക്ക് നമു‌ക്കിങ്ങനെ ചെറിയത് വരുമ്പോ അതാണോ അതാണോ അതാണോ എന്നിള്ളൊര് ഇതേര്ന്ന് പിന്നെ അങ്ങനെ നേരം വെളിപ്പിച്ച് പക്ഷെ അന്നത് വന്നോന്നും ഇല്ലട്ടൊ അന്നങ്ങട്ട് അന്നാണ് കൊറച്ചൊര് ടെൻഷനായത്. നമ്മള് ബേഗൊക്കെ പാക്ക് ചെയ്തിട്ടന്നെ വെച്ചിരുന്നത് അവര് എല്ലാരോടും എമർജൻ സി ബാഗ് ഒന്ന് പാക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞിരുന്നു മക്കളെ പിന്നെ അതുവരെ എമർജൻസി ആയിട്ടുള്ള മെഡിസിൻസ് അതുപോലെ ഡയപ്പറ് രണ്ട് മൂന്ന് ദിവസം കഴിക്കാള്ള നട്സ് അങ്ങനത്തക്കെ നമ്മള് കേടു വരാത്ത സധനങ്ങളിണ്ടല്ലോ അതൊക്കെ നമ്മള് പാക്ക് ചെയ്തിങ്ങനെ റെഡിയാക്കി അവിടിങ്ങനെ വെച്ചെക്കേയിരുന്ന് എപ്പഴാ എറങ്ങി ഓടണ്ട അതുപോലെ പാസ്പോർട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാൻ പറഞ്ഞിക്കായിരുന്നു
ഉം ദൈവമേ അന്ന നിങ്ങള് നിങ്ങളിങ്ങട് പോന്നു ബേ ബെ ആഹ് നിങ്ങളിണ് പോനാട്ടീലെ ആഹ് കേൾ‌ക്കിണ്ട് . അറിയണോ ഇപ്പൊ